കേക്കില്യാ
ആ കേക്കുന്നുണ്ട് എന്തൊക്കെയ വിശേഷം എത്തക്കണല്ലേ
ഉം ഇല്ല്ല്ല്യാ ഒറങ്ങാനൊന്നും ആയില്യാ മോന് വരാണ്ട് രണ്ടാമത്തെ മോന് കടെല
ഏഹ്
അപ്പൊ അവൻ വരണെങ്കി പതിനൊന്ന് മണി കയ്യും.
എങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട്
ആഹ് ക്ലാസ് കഴിഞ്ഞിട്ട് മൂന് മണി മുതല് മൂന്നര മുതല് ആഹ് മൂന്നര ആവും ചിലപ്പം അല്ല ഒരു മൂന് മണിയൊക്കെ ആവുമ്പോ പോവും
പ്പനെല്ലേ ഓല് ഇണ്ടാക്കിയാല്
ആഹ് ഓല്ക്കുള്ള വണ്ടി കൂലി ഓല് ഞമ്മക്ക് എത്തേലൊക്കെ കിട്ടും കൊറച്ചൊക്കെ
ഏഹ് ന്നാ എന്നാലന്നെ കൊറെയൊക്കെ സമാധാനാണ് എല്ലാരും
ആഹ് അപ്പുമോ വരണെങ്കി കൊറച്ചേരാവും അപ്പൊ പിന്നെ കടക്കാ അങ്ങനെ ഞമ്മക്ക് ഒറക്കും വരൂലല്ലോ ഉം ഉം അവർക്ക് വരൂല അപ്പ പിന്നെ നമ്മക്ക് കെടുക്കൂല അങ്ങനെ നിക്കും ആ ലെയ്റ്റൊക്കെ അങ്ങനെ ആവുമ്പോളെ പിന്നെന്താ ഫുഡൊക്കെ കഴിച്ചോ? ഹസ്ബന്റെ ഒക്കെ കഴിച്ചു പോയോ
ഇല്ല കഴിക്കണം ഇതാ ഇതൊരു വട്ടാ ആവുന്നുണ്ട്
ആഹ് ശരി
സ്പെഷ്യൽ എന്തേ ഉണ്ടോ
ഇല്ല സ്പെഷ്യലായിട്ടൊന്നുല്ല
ഉം
ഞാ പറയാ പായസൊക്കെ വെക്കണം പറന് കുലാബിയോ ഏത് എളുപ്പം സെമിയ പായസ ഞാൻ എപ്പോഴും കൂട്ടുതലും സെമിയ പായസ ഉണ്ടാക്കി
ഏഹ് അത് ശരി ഏഹ് സേമിയ പായസം എങ്ങനെ തേങ്ങാ പാൽ വർന്ന
അല്ല പാല് ഇത് തേങ്ങാ പാലുംക്കെ നമുക്ക് പണി കുറ എടുക്കണ്ടേ
ആഹ് ആഹ് ആഹ് അത് ശരി ആഹ് പാലും മിൽക്ക്‌മേടും ഉണ്ടായ പിന്നെ പണി വേ
അതന്നെ
ഉം ഉം
ഞാനാ സാബൂന് എരിയ ഒന്ന് കളപ്പിച്ചിട്ട് സാബൂന് സമ്യ പായസ ഉണ്ടാക്ക വറ്റയ സമ്യ പായസം അല്ല ടെസ്റ്റാ സാബുനേരി ഇടാതെ ഉണ്ടാക്കിയാല്
ഉണ്ടാക്കിയ സമി സ്വന്തമാവുമ്പോ ഒരു വേറെ ടേസ്റ്റ്
ആ വേറെ രസ എനിക്ക് സമിയ പായസാണ് ഇഷ്ടം പക്ഷെ അത് ഫുള്ള് ഞമ്മൾ പഞ്ചസാരയാണല്ലോ?
ആഹ ആഹ പഞ്ചസാരയാണ് അതാണ് സഹിക്കാൻ കഴിയാത്ത
ആ ഒരു വിഷയമാണ് ശരിക്കും നമ്മൾ പഞ്ചസാര എത്ര കുറക്കാൻ കഴിയും അത്രയും കുറക്കയാണ് വേണ്ട
കൊറക്കാ വേണ്ടിത് കൊറക്കാൻ കഴിയൂല അതിനൊരു വിട്ടൊന്നന്ന് നമ്മൾ
നമ്മള് അരിപ്പായസത്തിക്കൊക്കെ നമ്മള്
ആ് അരിപ്പായസത്തക്ക് നമ്മൾ ശർക്കര എനിക്ക് അതാ ഇഷ് അതികം ഇത ഒരു ടേസ്റ്റ് തോന്ന
അരിപ്പായസം കുക്കറിൽ എന്താ ചെയ്യാൽ
കുക്കറില് കുക്കിച്ചാലും മതി ആ സാധാ ഞമ്മള് അരിയല്ലേ അത് കുക്കറിൽ
ഞമ്മൾ ഒരു കഞ്ഞി അരി മാതിരില്ല അരിവോണ്ട് ഉണ്ടാക്കലില്ലേ
ആഹ് ആഹ് അതന്നെ അരി പായസത്തിനായി ഒരു അരി ഉണ്ടാവും
ആഹ
ഉം അപ്പൊ അത്
ഒരുവട്ടം നമുക്ക് റേഷൻ പിടിയന്ന് കിട്ടിയണ്ട് ഞാൻ കൊറ അ അടുപ്പത്ത് വെച്ച് വേവിച്ചു വേവിച്ചു ആ
അത് ശെരി ആഹ അതെ അതെ അരിയാവും മ്മ് മ് അത് ശരി ഇത് വേ പായസത്തിന്റെ അരി വേഗും പേ
എന്തന്നെ കുക്കറിൽ പൂക്കിച്ച വേ ആവലോ നഞമ്മള് വേവിച്ചു
ആഹ ശരി ആഹ ആഹ അ ശരി ഇത് പെട്ടന്നാവും നല്ല രസമാണ് പായസം കുടിക്കാനൊക്കെ
ആഹ ആഹ് ആ എങ്ങനെ പാലോ തേങ്ങാ പാലോ
പാലും പാലും പിന്നെ മിൽക്ക് മേഡ് ഒഴിച്ച കേട്ട് അങ്ങനെയ ഇണ്ടാക്കും തേങ്ങാപ്പാല ആണെങ്കി പിന്നെ തേങ്ങാപ്പാല ലാസ്റ്റ്ക്ക്അല്ലെ പകരുള്ളൂ അയിന്റെ രണ്ടാം പാലിലൊക്കെ വേവി
ആ അങ്ങനെ ഈ മൂന്നാംമ്പാല് കുക്കറില് കൂക്കിക്കുക അങ്ങനെ ഞാൻ പിന്നെ കേട്ടത് എന്നിട്ട് പിന്നെ രണ്ടാ
രണ്ടാം പാല് ലും ലാസ്റ്റ് നമ്മൾ ഒന്നാം പാല് വരുള്ളൂ എന്നിട്ട് അന്ന് തുള്ളള് തുള്ളൂല അന്ന് ചൂടാകുമ്പോത്തേനെ ഓഫ് ആക്കും
ആഹ അങ്ങനെ ഞാൻ ഇനിക്ക അറിഞ്ഞിട്ടല്ലേനീ അന്ന ആ ടൈമില് പിന്നെവലൊക്കെ കുക്കറിൽ കുൂക്കിച്ചാണ്ട് വച്ചു നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞന് പിന്നെ ഞാൻ കൊറച്ചിന എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് അത് അത്രയും നേരം അടുപ്പത്തി വെച്ച് വേച്ച് വേച്ച് വേച്ച് വേച്ച് കൊറ കുറെ നേരം അങ്ങനെ വേവിച്ച് ഉണ്ടാക്കിയിരിക്കുവാ
മ്മ് മ്മ് അത് ശരി ആ കുക്കറില ആവുമ്പോ പെട്ടന് ആവുല്ലോ
ആ അയിനന്ന് കുക്കറൽല്ലീന വച്ചിരുന്നേ അ കൊറച്എടുത്ത പാൽ വെക്കുന്നത്
ആഹ ആഹ
ഇങ്ങനെ വേവിച്ചു പിന്നെ കുറച്ച കൂടി ബാക്കിണ്ടായിരുന്നു അത് പിന്നെ പിന്നെ കുക്കറില് പൂക്കി വെച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്
ആത് ശരി ഉ നിങ്ങള് ബിരിയാണി ഇതൊന്നും അല്ല മധുഹത്തൊന്നും ഉണ്ടാക്കിയില്ല
ആഹ ബിരിയാണിക്ക ബിരിയാണി കൂടുതലും ബീഫോണ്ടാ കൊണ്ട
ബീഫോണ്ടോ ആഹ ആഹ ശരി ഉം ബീഫ് ആവുമ്പോ അധിക ടേസ്റ്റ് ആണല്ലോ
അതന്നെ അതന്നെ ബീഫാ മ്പോ ഒന്നൂടി ടേസ്റ്റാണ് രസ
ആ ആ അത് ശരി
പിന്നെ ച്ചി
ചിക്കൻ എന്താ ചിക്ക പറ്റൂല
അഹ് പറ്റാഞ്ഞിട്ടല്ല ഇവിടെ ഇഷ്ടതാണ്
അഹ് ശെരി ആ ബീഫ് ബിരിയാണി
ബീഫ് ബിരിയാണി ബി ബീഫ് മന്തി ഇണ്ടാക്കും ഞാന് ഞാൻ ബീഫ് മന്തിക്കല് ആ ബീഫ് വെച്ചേന്റെ ആ വെള്ളം ഇണ്ടാവോലോ
ആആ
ആ വെള്ളം ഒയ് വാക്കാതെ ഈ ചോറ്റ്ക്കന്നെ പാരാൻ ശ്രമിക്കും
അഹ് ശരി അപ്പാ ആ ചോയിം ന്തൊക്കെ ണ്ടാവല്ലോലെ ഉം ഉം അഹ് ഇങ്ങളെ എങ്ങനെ ബീഫ് ആദ്യം തൾപ്പിച്ച് നല്ലോം വേവിച്ചാ മതി
ഞാൻ ബീഫ് ഞമ്മളെ സാധാരണ വെക്കൂല്ലേ മല്ലി മൊളകും മഞ്ഞ പ്പൊടി ഏ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകക്കൊക്കെ ചതക്കിയതും ഉലുവിം ഒക്കെട്ട് സാധാരണ വെക്കുന്നതിരി വെപ്പ് വെക്കും അയ്ക്ക് കൊർ ച്ച്‌ വെള്ളം പാരും മറ്റേക്ക് നമ്മൾ വെള്ളം പരുൂലല്ലോ ബീഫ്‌ക്ക്
ആ ആ
ഇതീക്ക് കൊർച് വെള്ളം പാരും
അ ഹ് ശെരി
ആ വെള്ളം ഞാന് ഈ ചോറ ക്ക്‌ണേക്ക് ഇട് ക്കും
അഹ് ശെ അപ്പൊ ഈ ബീഫന്നെ അയ്ക്ക് വെക്ക ഇടാ
ആഹ് ഈ ബീ ഫും ഫുള്ളായിട്ട് ടണ്ടി വരൂല അപ്പൊ നമക്ക് കൊറച്ച് കൂട്ടണംന്ന്ണ്ടെ ങ്കില് അത് കൊറച്ച് ട്ത്ത് വെക്കും ചെയ്യാ
അങ്ങനെ ആ ആഅപ്പൊ ആ മസാലഅയ്ല് പിടിക്കും
ആ മസാല അയ്ല്‌ പിടിക്കും
ചോറ്ല്
ഉം ഞാനയ് ഞമ്മളെ വല്ല്യതാക്കീട്ടില്ലെ കട്ട് കട്ടല്ല ചെയ്യല്
ആ ആ അഹ് ശെരി വല്യ വല്യ പീസാക്കൽണ്ടാവൂല ചെർ ചെറെ പീസാവും
ആ നമ്മള സാധാ ബീഫിന്റെ അതേ പീസ്
ഉ അഹ് ശരി ഉ ഉ അത് മതിയല്ലോ ഞമ്മക്ക് സാധാ മക്കൾക്കും ഞമ്മക്കൊക്കെ ഒരു വെറൈറ്റി പിടിക്കാൻ
ആ നമ്മക്ക് വീട്ടില് ഞമ്മള് തിന്നാനല്ലേ പൊറത്ത്ന്ന് ആരും പൊർ ത്ത്ന്ന വന്ന് വെക്കാന്ന്ണ്ടെങ്കില്‌ പിന്നെ വല്യയ പീസാക്കിട്ട്ന്നെ മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടിട്ട് കൂകിച്ചാണ്ട് അ പ്പം പിന്നെ അങ്ങനെ വെക്കാ
അഹ് ശരി
ഇഞ്ച് വെൾത്തുളിയൊക്കെ അങ്ങനെ ഇട്ടിട്ട് മുളക് പൊടിയൊന്നും
ആ വല്ലാതെ കൂട്ടൽ ണ്ടാവു ഉ ഉ ഉ ഇന്നട്ട്
മന്തി മസാല വാങ്ങ ല് ല്ല
അഹ് ശെരി അഹ്‌ എന്താ പിന്നെ അഹ് ചെയ്യല്
നല്ല ജീരകത്തിന്റെ പൊടി അയ്ന്റെ ഫ്രണ്ട് ന്നാള് പറഞന്നത
അ ശരി ഉണ്ട് അവും കുരുമുളക്പൊഡിം കൂട്ടികൊയച്ച് വെക്ക
അ പിന്നെ നമ്മള് മാഗികട്ട ക്കെ ഇടും മന്തീ തൊക്കെ ആവുമ്പോ അഹ് നിർബന്ധാണ്.
ആ ആ ബിരി അ മന്തി മസാല കൂട്ടേ
ഇല്ലല്ല ല്ല ല്ല
ഉംആ അധികൊരു കുത്തുവാണല്ലോലേ സാധനം
അഹ് അങ്ങനെണ്ട് ഇൻക്ക് ഇങ്ങനത്തെന്തെങ്കിലും ഇണ്ടാക്കാൻ ഒരുങ്ങിയാലേയ് നിക്ക് ഏകദേശസാധനൊക്കെ അയ്ക്ക്‌ള്ളത് കിട്ടണം.
ആ അവ് വേണം മ് ഇനിക്കുണ്ടാസ്വഭാവം.
അ അരസല്ലാതടണ്ട് ണ്ടാക്കാൻ ഇൻ
ഇൻക്കും കഴിയൂലാ ണ്ടാക്ണ സാധനം ശരിക്ക്‌ണ്ടാക്ക
അ ണ്ടാക്കും ഞാൻ പറയല്ലത് ണ്ടാക്കുമ്പോളേ ണ്ടാക്കൊള്ളു അപ്പം പിന്നെ അതയ്‌ന്റെ മട്ടം ത്തിലും ഒരുചൊടിയിലൊക്കെ തിന്നണന്ന്ണ്ടെങ്കില് അയ്ക്ക്ള്ള സാധനൊക്കെ
ഉം
മായോണസൈക്കെ
മയോണയ്സൊക്കെ ണ്ടാക് ക്കുലേ എങ്ങനെ മുട്ട പുയ്ങ്യാണ്ടോ അതോ
ഞാൻ മുട്ട ഉപയോഗി ച്ചിട്ട് ഞാമായോണൈസ് എത്ര കാലായിട്ട്ണ്ടാക്കി നോക്കിട്ടില്ല.
അവ്ശരി
ഞാൻ ഉര്ലകെയങാണ്.
ഉരുളക്കെയങ്ങോണ്ട്ലെ.
ഉരുളകെയങ് പീങ്ങിട്ട് അങ്ങനാവുമ്പോ സൺഫ്ലവറോയിലും കൊറച്ച് മതി
ആ അ മറ്റേക്ക് സൺഫ്ലവർ നല്ലാം ബേണം ഉം ഉം
കുർചു സാൻഫ്ലവറോയിലും കൊറച്ചധികം പാലും ഈ സൺഫ്ലവറോയിലിന്റെ എരട്ടി പാലും എടുത്ത് ഉരുളൻ കേങ്ങും വെളുത്തുള്ളി ഉപ്പൊക്ക്‌ട്ട തുള്ളി സുർക്കെ ഉറ്റിചവ്ടെണ്ടാക്കിയാല് നല്ല മുറ്റൂണ്ടാവും ആ കട്ടിണ്ടാ ഉം ടെസ്റ്റൂണ്ടാവും ഈ ഉരുളകിഴങ്ങിന്റെ ചൊയൊന്നും വരൂല.
അശെരി അ പാലൊയ്ച്ചാ മതിയാവൂലെ
ആ പാലൊയ്ക്കണം
ഉം ഉം
അപ്പ മറ്റേക്കും പാലെണ്ടെ
ആ അ പാല് വേണം.
വേണം തോന്ന്ണ് ഇൻക്കറിലാ
ഇനിക്കറില ഞാനാത്ണ്ടാക്ക്യോക്കലില്ലാ ആ സാധനം
ഏ
മയോണിസ അതൊക്കെ പിന്നെ ഞങ്ങള പരിപാടിക്ക്‌ കഴിച്ചുമ്പ ണ്ടാക്കുമ്പൊ പിന്നെ ഓല് എളച്യാള് അങ്ങനെ ഓല്ണ്ടാക്കും. ഞാൻ അയ്മക്ക് വല്ലാതെ പോവേയില്ല
അ
പിന്നെബ്ടെ പെരേല് സ്വന്തായിട്ട് കൊണ്ട്രുമ്പ പിന്നെ പാർസല് കൊണ്ട്രുമ്പോ അയ്ന്റൊപ്പം ണ്ടാവോല്ലൊ.
അ ഞാ ഇഞ്ഞി പിന്നെ കോണ്ട്രണേല് കൊറവാണെങ്കിലും സാധനവ്ടെ ണ്ടാക്കാന്ണ്ട്ന്ന്ണ്ടെങ്കില് ഞാൻ വീട്ടിലിണ്ടാക്കലാണ്. ആ രാത്രി മക്കൾക്ക് ബോ ഉർള കിഴങ്ങും പാലൊക്കെ അല്ലേ സൺഫ്ലവറ് ഓയൽ ഞാൻകുറച്ച് ഉപയോഗിക്കുള്ളൂ അങ്ങനെ ആകുമ്പോ പിന്നെ വല്യയ കേടല്ലല്ലേ തലേയത്ത ആ ആ ഞാൻ ചോറക്കായലൊക്കെ ഞൻ കൊറെ സൺഫ്ലവർ ഓയൽ പാരൊന്നുല്ല കുറച്ച് ആവശ്യത്തിന്
അത് ശരി ആഹ ആഹ ആഹ ആഹ
കൊറ പറഞ്ഞിട്ടാ എണ്ണക്കൊക്ക ആഹ എന്നയിക്കോട്ടട്ടോ
ആ ഓക്കെ ഓക്കെ ആ ശരി
ഓ ആ
എത നോക്കഎതാ അവാത് കോഴ്സ് അവസാനിപ്പിക്കുക റദ്ദാക്കുക
ഒപ്പകഴിഞ്ഞു നിന്റ
കട്ടാക്കി എത്രോട്ടം കട്ടാക്കി